അതെ ഇവിടെണ്ട് ഫുഡ്‌ കഴച്ചിരിക്കയാണ് മോള ഉറക്കി ആ് മോളുറങ്ങി
അതെയാ
കൊറ നേരം ഇന്ന് ന്ന്‌ സപെഷ്യൽ ആയിട്ടൊന്നില്ല പ- പച്ചകറിയായിരുന്നു മീൻ പൊരിച്ചു ന്നെ
അതെയോ മീൻ എന്തുവായിരുന്നു കൊച്ച
സൗണ്ടേ ൻ വ്ടെ ഫുഡ്‌ കഴിക്കാ
എടാ മീൻ എന്ത- എ വരുന്ന-
ഞാ ബത്തല് ചെറിയ മീനില്ലേ
വത്തൽ മീൻസ് നെ ത്തോലിയാണോ?
യെസ് അതന്നെ
ഉം ഉം
ഇവിടെ പച്ചക്കറീന്ന് പറഞ്ഞ തേങ്ങ അരച്ച ആ തേങ്ങ അരച്ചാണ്ട് പരിപ്പുംഒക്കപ്പാടെഎല്ലാം പാടെ ഇട് പച്ച വായക്കി ക്കപാടെട്ട്ക്കാണ്ട് ന തോലിയപ്പ ആർക്കും കറിവേണ്ട അതിനോട് പൊരിച്ചാൽ മതി അതല്ല ടേസ്റ്റ് പൊരിച്ച്ക്കാണ്ട് ആ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി
പച്ചക്കറി എങ്ങനെയാ വെക്കാറ്
ഞാന് പച്ചവായ്ക്കിം പരിപ്പാണ് അധികം വെക്കാ അത് എന്ത പറ പരിപ്പ് ആദ്യം പൊതിർത്തും ചിലപ്പോ നേരണ്ടെങ്കിൽട്ടോ ഓർമ്മ ഉണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിട്ടക്കും. അല്ലെങ്കിൽ അങ്ങനെന്ന കൂക്കിച്ചിട്ടയ്ക്ക് പച്ചവായ്ക്കിട്ടാണ്ട്. പച്ചമുളകും മഞ്ഞൾപ്പൊടിിയും ഇട്ടാണ്ട ഒന്ന്
ആഹ
കുക്കറിലൊന്ന് വിസിലടിക്കും പിന്നെ തേങ്ങ ആ പിന്നെ ത കളിക്കണോട്ടോ മറന്നരം തക്കാളിടണം ഉം പിന്നെ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ ഓരോന്നീ ചട്ടോ ഒന്ന രണ്ട അത്രേ എടുക്കുള്ളൂ പിന്നെ നല്ല ജീരകം കുറച്ച് അ എടുത്താണ്ട ഒന്ന് മിക്സിൽ അടിക്കും തേങ്ങര ചെ നല്ലോണ പേസ്റ്റ് രൂപത്തില്ൽ പിന്നെ ആഹ പിന്നെ ഈ കറിയക്കെ ഒഴിച്ച്
മ്മ്
കടുകും കരേപ്പിന്റെലയും വറ്റൽമുളകുടും അണ്ട് ഒന്ന് വറ്
അല്ലട ചൂടാക്കത്തില്ല
ചൂടാക്കിട്ട്. ഒന്ന് തിളപ്പിക്കും ചെറുതായിട്ട് മ് മ് ആ ചൂടാക്കും ആ ചൂടാക്കും അല്ലെങ്കിൽ തേങ്ങന്റെ പച്ച
ഉം ഉം
ഒന്ന് ചൂടാക്കും ഒന്ന് ഇങ്ങനെ തള വരും നല്ലോണം തിളക്കാൻ നിൽക്കില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി. പിന്നെ വറവ് വറ വിക്കും.
ഉം
നിങ്ങൾ ഉണ്ടാക്കലില്ലേ അങ്ങനെയന്നും
ഞങ്ങള് സെയിം ആണ് വെക്കുന്ന ഞാൻ അതാ ചോദിച്ച ചൂടാക്കത്തില്ലേന്ന്.
ചൂടാക്കും.
ഉം
പച്ചക്കറി ഇവിടെ ഉണ്ടാക്കല് കുറവാ ഞാൻ എനിക്കിഷ്ടം പച്ചക്കറി ഇവിടെ അധികം മീൻ കറിയാണ്
ഉം എടാ അവിടെ ബിരിയാണി ഒക്കെ എങ്ങനെ വെക്കുന്നുണ്ട്?
ബിരിയാണി ഇവിടെ ഒലെ ഉമ്മയാണ്ണ്ണ്ടാക്കല് ഞാൻ വല്ലാതെ ആക്കിയലും എന്നാലും സാധാ നിങ്ങളൊക്കെ സവാളയൊക്കെ വയറ്റീട്ട് സവാള എടുക്കും അതാണിതിനു മെയിന് അത് സൺഫ്ലവറിലാണ് ഇണ്ടാക്കല് ഇവിടെട്ടോ എന്നിട്ടാ സവാള വയ റ്റീട്ട് അയ്ലി ഇഞ്ചി വെളുത്തുള്ളി പ ച്ചമുളകിൻ്റെ പേസ്റ്റ് ഇവ ഇതിടും പിന്നെ തക്കാളി അതൊന്ന് ഇതായിട്ടിട്ടോ ചൂടായിന് ശേ ഷം നല്ലോണം വയറ്റണേട്ടോ സവാള.
ഉം ഉം
തക്കാളി അഴ്ക്കിട്ട് നല്ലോം വെന്തതിന് ശേഷം അത് ഓഫ് ആക്കിക്കോ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ആയി ക്ക് മല്ലിച്ചെപ്പ് പൊതീന അതുപോലെ ചെറുനാരങ്ങനീ ര് തൈര് അങ്ങത്തൊക്കെ ചേർത്ത് യോജിപ്പിക്കും പിന്നെ ങ്ങളാണെ ങ്ങനെ ബിരിയാണി മസാല വ വാങ്ങലാണോ അല്ലെങ്കില് മസാലങ്ങള് പൊടിക്യാ
മസാല ന്നല നമ്മള് വെളീന്ന് വാങ്ങത്തില്ല വീട്ടി തന്നെ പെരിഞ്ചീരകം അങ്ങനക്കെടുക്കും
ആഹ് ആഹ് ഞങ്ങള് വിടെ വാങ്ങലാണ് പേക്കറ്റ് വാങ്ങും ഉം ആ എന്നിട്ട് അതിടും കുറച്ചതിടും മഞ്ഞൾ പൊടി വേ കൊറച്ച് മുളക് പൂപൊടീം മല്ലിപ്പൊടീം കൊറച്ച് മതീട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ കളറിന് വാണ്ടീട്ട് ഒന്ന് കൊറച്ച് കൂടുതലിടും പിന്നെ ഇക്ക് ഞമ്മള് എത്രാണോ ചിക്കൻ എടുക്കുന്നെ അത്രേം അയിനനുസരിച്ച്ള്ള കോണ്ടിറ്റി വാണംട്ടോ മസാലാ ഒരു കിലോനാണോ ഒരു കിലോൻ്റെ ക്വാണ്ടിറ്റി കൊറച്ച് മസാല കൊറച്ചക്കെ വേണം അല്ല ഞാൻ അടു ഇതി തന്നെ ചട്ടീ തന്നെ വെക്കും കുക്കറില് വെ ച്ചാല് ഞാൻ രണ്ടു നേരത്തിന് ഒറ്റ അടിക്ക് ഉണ്ടാക്കുകയാണ് അവടെ ലൈറ്റെ ഹാ ആ രാവിലെ ണ്ടാക്കിയാല് ഉച്ചയ്ക്കും രാത്രിയേക്കും ഓ
ഉം ഉം
പിന്നെ അത് അടുപ്പിച്ച തിളപ്പിച്ചോണ്ടിടും ഈ ചിക്കന പൊരിച്ചാണ്ടാക്കാ വേണമെങ്കില് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആ ചക് ട്ടിയിലിട്ട് ഒന്നടച്ച് വയ്ക്കും അപ്പോഴേക്ക് നമ്മള് വെള്ളം അടുപ്പത്ത് വച്ച് പിന്നെ ആ അരിടും അയില് കറവപ്പട്ട പൂവ് അതുപോലെ ഏലക് ആഒക്കെ ഇടും ട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചയില് തെള അപ്പത്തേയരിടും അരിയൊര് മുക്കാ കാൽ വേവ് ആയാ മതി അത് വാർത്തെടുത്ത് പിന്നെ ഞമ്മളെ ഈ ചിക്കന്റെ ഇതില്ലേ ആഹ് അതയിക്ക് ഒയി അയിക്കിടും ചോറയ്ക്കിടും അതിൻ്റെ മുന്നേ ഒരു ചെറിയ ചട്ടിയിൽ രണ്ട് സവാള അരിഞ്ഞ് കൊറച്ച് മല്ലി ചപ്പ് ഉപ്പും അതുപോലെ ക്യാരറ്റിൻ്റെണ്ടെങ്കി അ അത് അണ്ടി പരിപ്പുംമുന്തിരിയൊക്കെ ഒന്ന് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വയറ്റിയെടുക്കണം അത് ഇതീക്ക് ഒയി ക്കാനുള്ളയാട്ടോ പിന്നെ ചോറായേന് ശേഷ് ഷം നമ്മളയ്ക്ക് ചോറ് തട്ടി ഇതും ഇടക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെയും ചോറ് തട്ടുക പിന്നെയും ഈ ഉള്ളീതൊക്കെ ഒന്നിട്ട് കൊടുക്കുക പി ആഹ് ദമ്മിട അതിൻ്റെ മോളില് പിന്നെ ഈ ലാസ്റ്റ് ണ്ടാവണതിന് മുകളില് ബാക്കിയുള്ള ഒക്കെ ഇട് ട്ട് അതുപോലെ ഞങ്ങൾ ഇവിടെ ആദ്യം തന്നെ നെയ്യഴിക്കലാട്ടോ ചിലരൊക്കെ ദെമ്മ് പൊട്ടിച്ചതിന് ശേഷമാണ് നെയ്യൊഴിക്കല് ഡാൽഡേ ആർ കെ ജിയോ അങ്ങനെ ഉം അ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് അയിലാക്കിയിട്ട് പിന്നെ നല്ലോം ധമ്മിട്ട് ഇെ തീ അടുപ്പത്ത് വെക്കും ഗ്യാസിൻമേൽ ആണെങ്കിൽ ഒന്ന് ഫുള്ളിലൂടെ ഒന്നുംങ്ങട്ട് അന്റെറെ ഉള്ളില ഒ ചൂടറങ്ങി ഒന്ന് ളക്കാനൻ ചിക്കൻ പന്തിയിലല്ലോ പിന്നെ സിമ്മി ലിടുംകുറച്ചേരം പിന്നെ അതിന്റെ മുകളില് നല്ല ചൂടുള്ള എന്തെങ്കിലും ഒന്ന് കനം വെച്ചാൽ
ഉ ആ ആ അത് മാ മാവ് വെച്ച് ഒട്ടിക്കൂല ടൊ
ങ് അങ്ങനൊന്നും ചെയ്യാറില്ല
അതൊക്കെ വ- ഇല്ലേ ഇതിനാ ചെയ്യാറല്ലേ
ഇത്ത് നമ്മള് വീട്ടിലിണ്ടാക്ക- സാധാരണ തന്നെ അങ്ങനെ അതൊന്നും വേണ്ട അത് നല്ല അടപ്പ് അടപ്പുണ്ടെങ്കിൽ അതും നല്ല ഉരലില്ലേ കുട്ട്യരൊല് അതൊക്കെ ഒക്കെ ഞൻ അതിൻ്റെ മുകളിലങ്കട് വെല്ക്കലല്ലേ ഈ ചോറ് തിളപ്പിച്ച വെള്ളം കൊടുക്കണമല്ലോ സ്റ്റീൽ കുടുക്കേല ഉണ്ടാക്കല് അധികം
ആ ആ
അത് അങ്ങനെ മോളിൽ വെച്ചാൽ മതി ഇന്നാ ആ ചൂടുണ്ടാവുമല്ലോ ആ കുടുകക്ക് തന്നെ ചൂടുണ്ടാവുമല്ലോ
ഉം ഉം ഉ
അതങ്ങനെ വെക്ക അങ്ങനെക്കെ കനുള്ളന്തേലും വെച്ചാൽ മതി ഇന്നാ ആവി കടക്കൂല്ല പുറത്ത്
ഉം ഉം ഉം ഉം
പിന്നെ കറിവേപ്പിന്റെ ഇലക്കെ വേണം ട്ടാ മറന്ന് പോയി. അതൊക്കെണ്ട് ആ അവ അത് ഞാൻ കൂട്ടാറില്ല അതൊണ്ട് ഞാൻ ഉണ്ടാക്കാറും ഇല്ല അതൊക്കെ എന്റെ ഹസ്ബൻ്റാ അതിൻ്റെ ആള് എനിക്കിഷ്ടല്ല പ സാധനമാണ്
ആ ഇവിടെ വന്ന് ബിരിയാണി വെച്ച കഴിഞ്ഞാൽ കച്ചമ്പറ മസ്റ്റ് ആണ്
ആ ഇവിടെയും അത് തന്നെ ല്ലേ
ആ ആ അതന്നെ
പക്ഷെ എനിക്കതെന്തോ എനിക്ക് ഇഷ്ടോന്നല്ല ആ സാധനം. ഞാൻ മ്മക്കകിഷ്ടല്ലാത്ത പിന്നെ നമ്മള് നോക്കൂലല്ലോ ഉണ്ടാക്കാന്..
ആ ആ ഞങ്ങള് ഈ ഈ മേതേട് തന്നെയാണ് പശെ അതിനാത്ത് നമ്മള് പിന്നെ ബിരിയാണിടെ മസാല സെപ്പെറേറ്റ് ഇല്ല നമ്മടെ വീട്ടിൽ തന്നെ ചെയ്യുവാണ് അല്ലാതെ കടേന്ന് പൊടി വാങ്ങത്തില്ല
ഈ വീട്ടി തന്നെ ചെയ്യുമ്പൊ അതൊര് കുത്തല് ഉണ്ടാവല്ലേ നല്ലാങ്ങോട്ട്
ഇല്ലടാ നമ്മള് ഡെ അത് മെ
മ്മ നമ്മളല്ല നമ്മ അമ്മയൊക്കെ പണ്ട് മുതലേ ചെയ്തുവരുന്നോണ്ട് അവർക്ക് അതൊക്കെ ഈസിയാഴി അതെ അഹ് നമ്മക്കറീല അയ്ന്റെ അളവോന്നും അറീല അഹ് എങ്ങനെ ഇണ്ടാക്കല് ഇങ്ങക്ക് അറിയോ
അതെ ടീ ക്ക് അറിയത്തില്ല ഞാനേ ഒരു കാര്യവുണ്ട് നമ്മളീ കരിക്കുന്ന ആഹാരം കണ്ട് കഴിഞ്ഞാൽ കണ്ട് നമ്മൾ നെറയും തിന്ന് നെറയൂല എന്ന് പറഞ്ഞാ എനി കഴിക്കാൻ പറ്റത്തില്ല ആ അതുകൊണ്ട് ഉമ്മാകെ വെക്ക്ന്നെ
ഉം പ്പ ഇൻക്ക് ഗരം മസാലന്റെ റെസി പ്പി അത് ആരാണാവോ ആർക്കാന്നോവ അറിയാ യൂട്യൂബിലൊക്കെ അട്ച്ചിട്ട് ഓരോ ഒന്ന് വര്ണ്ട് അതൊന്നും നമ്മക്ക് നടക്കൂല
ഹ് അതെനക്ക് ഫ്രൈറൈസ് എങ്ങനെ വെക്കുന്നുണ്ടോ അല്ലെ ഫൈറൈസ് അല്ല നെയ്ച്ചോറ് നെയ്
നെയ്ച്ചോർ നെയ്ച്ചോർ നെയ്ച്ചോറ് ഞാൻ വെക്കാറ്ണ്ട് നെയ്ചോ അത് ആദ്യം ഞാൻ ഇവി സാൺഫ്ളവർലാണ് അധികം വെക്കല് നെയ്യ് വല്ലാതെ ചെലപ്പോ അല്ലെങ്ങെലും സൺഫ്ലവറും അതുപോലെ മിൽമാ നെയ്യും കൊർ
ആ ആ ആ ആ
അത് നല്ല സുഖാണ് എന്ത് പറയാ ഈ സവാള ഒരു വല്യ സവാളട്ത്ത് അത് ചെറുതാക്കി കനല്ലാതെ
ഉം ഉം
ത് പിന്നെ ഈ സൺഫ്ലവറും നെയ്യും അതുട്ടിട്ട് പാർന്ന് അയ്ക്ക് ഇത് ഇടും സവാള ഇടും സവാള ഇട്ടിട്ട് ഞാന് അതൊരു ബ്രൗൺ കളർ ആവുമ്പോ നല്ലോ ആവ്ണേന്റെ മുന്നേ ഞാൻ കോരി എടുത്തെക്കും ആദ്യം തന്നെ- ഞാനേ ഇന്നിട്ട് ഓരോരുത്തര് ഓരോ രൂപത്തില ങ്ങനെ ഞാൻ ഇന്റെ ഇതാ പറയ്ണേ ആ ആ എന്നിട്ട് ഞാൻ എത്ര അരിയെടുത്തു ഒരു കിലോനാണെങ്കിൽ ഒരു കിലോനന്നുസരിച്ചുള്ള വെള്ളം എടുക്കും
ഉം അപ്പം ഞാൻ ചോയിക്കട്ടെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെ
ആ വെള്ളം അങ്ങനെന്നെ അതെ അതെ ആ ഇന്റെല് ഒരു കപ് പ്പ്ണ്ട്- അഞ്ഞൂറിന്റെ കപ്പ് ഞാൻ അയിന് ഒരു കിലോനൊക്കെടുക്കണെങ്കില് അയിന് ഞാന് അയിനനുസരിച്ചിട് ക്കനാ ഞാ എന്തിനി ഇനി നാല് കപ്പ് വെള്ളം അങ്ങനെയൊക്കെടുക്കലാ എത്രെ വേണ്ടേച് ച്ചാല് അങ്ങനെ ഒരു കിലോന്റതല്ലേ ആ ജ് അങ്ങനെ ടുക്കല്ലേ ല്ലത് ൻ്റെ ഒരു പാകത്തൊരു ഉം ക പ്പ്ഡോണ അതോണ്ട് സുഖനിക്ക് നോക്കാൻ ഉം പിന്നെ പട്ടയൊക്കെ ഇടാ വെളിച്ചെണ്ണയ്ക് വേണേ ആ എണ്ണേക്ക് വേണെങ്കിൽ വെളിച്ചെണ്ണ അല്ല ട്ടോ സൺഫ്ലവർക് വേണെങ്കി പട്ടേ മ്പൂവും ഇതൊക്കെടാ അത് പോലെ നെയ് ചോറ്ക്കിട്ണ ഒര് എല ഇണ്ട് നിങ്ങളടെണ്ടോ
എലയോ ഇല്ലടാ ഐന്റെ പേരൊരു കൈമയോ എന്തോ ആ പക്ഷെ അത് ഇട്ടാ സൂപ്പറാണ് മണം ഭയങ്കര മണവാ
ല്ലാ മണാ അതിട്ടാ പട്ടേം പൂവ് എലക്കായ ഒന്നും നമ്മള് ഇടണ്ട നല്ല സ്മെല്ലാ അത് എണ്ണേക്ക് ഇട്ടാല് പ്രത്യേക സ്മെല്ല വെള്ളത്ത് ക്ക്ട്ടാ അത്ര ഉണ്ടാവൂല്ല ട്ടോ അതാ നെയ്ക്ക്ടണം എന്നിട്ട്ങ്ങനെ ചൂടാണം വേണ്ടങ്കിൽ അമ്മ ചോറ് ഉണ്ടാക്കിയെന് ശേഷം കോരി ട്തു ഒയിവാക്ക്യത്യല്ലോ നല്ല സ്മെല്ലാ അത് ഇടും ഞാൻ എന്നിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം തെളക്കുമ്പോ ഐക് അരിയിടും പട്ടയും പൂവും ഇലക്കായും അങ്ങൻത്തൊക്കിടും ഉപ്പിടും ഉപ്പ്കെട് സെറ്റാക്കിയിട്ട ട്ടരിട അരി കഴുകി ഇടും എന്നിട്ട് അതൊന്ന് കുക്കറിലാണെങ്കി ഒരൊറ്റ വിസില് ഒരറ്റ വിസിൽന് ഞ തൊറന്ന് വെക്കും അപ്പം ഒന്ന് അള ക്കീട്ട് അയ്ന്റെ മോള്ക്കൂടെ ഞാന് എടുത്തച്ചീലെ നെയ്യിൽ വാട്ടിയതൊക്കെ അതയിന്റെ മോള്കൂടെ ഇട്ടൊടുക്കും ഇട്ടൊട്ത്തിട്ട് പിന്നെ ദമ്മല് ആൻടും വിസിൽ അടച്ച് കുക്കർ ഒന്ന് ചു ചൂടാക്കി അവ്ട ഓഫാക്കിടും കൂക്കാ പിന്നെ അങ്ങനെ വിസിലടിക്കാൻ നിക്കൂല്ല പിന്നെ എപ്പഴാണോ ഞമ്മള് വിള മ്പുന്നേ ഫുഡ് കയിക്കാനാവുന്നെ അയിന്റോരഞ്ചോ പത്ത് മിന്നെ മുന്നേ അയാള് തൊറക്കൊള്ളൂ
ഉം ഉം അപ്പൊ നല്ല ചൂടായിട്ട് കിട്ടും
ചൂടായിട്ടും കിട്ടും പക്ഷെ നല്ല സ്മെല്ലുംതൊക് മണോം
മ് പക്ഷെ ആ എല എവിടെ കട മേടിക്കാൻ കിട്ടുന്നെ ഞങ്ങടിവിടെ ഇല്ല അതാ എല
ആ വാങ്ങാൻ കിട്ടോന്നിക്കറീല്ല ഞങ്ങളെവിടൊക്കെണ്ട് ഞങ്ങ എന്റെ വീട്ടിലില്ല അടുത്ത വീട്ടിലൊക്കെണ്ട്
ഉണ്ടോ അയ്ന്റെ പേരറിയത്തില്ല സത്യം പറഞ്ഞ കൈമ അങ്ങനെ എന്താണ്ടോ പേരാ കൈ മ ആ
വാങ്ങാൻ കിട്ടും തോന്ന്ണ്